കേക്കാവോ
ആ കേൾക്കുന്നുണ്ട് പറഞ്ഞോ എന്തൊക്കെയാ വിശേഷം
ഫുഡൊക്കെ കഴിച്ചോ ഓ കൊഴപ്പല്ല
കഴിച്ചു
ആ ആ ഇന്ന് ചോ അപ്പം കുറച്ച് നെയ്ച്ചോറ ഉണ്ടായിരുന്നു പിള്ളേർക്ക് രാവിലെ സ്കൂളൊക്കെ കൊടുക്കാന് ആ ആ പിന്നെ പയറ് തോരനും അയലക്കറിയും മോര് കറിയും
മോര്ങ്ങനെ ഉം തേങ്ങ അരച്ച മോര് കറിയായിുന്നോ
ആ തേങ്ങരച്ച് മുരുകറി
ഇവിടെയും മത്തിമുളകിട്ട് തേങ്ങ അരച്ച മോരര
ആ ആണോ ആ എങ്ങനെ നിങ്ങള് ഇളവന കൊൊണ്ടാണോ വെക്ക എങ്ങനെയ വെക്ക
മനസ്സിലായില്ല
എങ്ങനെയാ മോരുകറി എങ്ങനെ ഉണ്ടാക്കില്ലേ അവിടെ
ഇവിടെ നമ്മൾ തേങ്ങൽ നല്ല ജീരകവും വെളുത്തുള്ളിയും മഞ്ഞപ്പൊടിയും ഇട്ട് അരച്ചിട്ട് മ തൈര ഒഴിച്ചിട്ട് കലക്കി ചൂടാക്കിയ എടുക്കും എന്നിട്ട് കടുക് വറുത്തൊഴിക്കും
ആ അങ്ങനാ ഇവിടെ നമ്മള ഇളവനോ അല്ലെങ്കിൽ
ഇളവന എന്തുവാ
ആ എളം ഈ കറമൂസല്ലെ പപ്പായാ പച്ചപ്പപ്പായ ആ ഇനി ആ ഇനി അതോ എളവനോ ഇതിലേതെങ്കിലും ഒന്ന് മഞ്ഞപ്പൊടി ഉപ്പ് ഇട്ടിട്ട് ഇഞ്ചിയും ഇഞ്ചിയും അതിലേക്ക ഇട്ട് ഉം വേവിക്ക എന്നിട്ട് പിന്നെ തേങ്ങയിലേക്ക് തിരുമഞ്ഞപ്പൊടി ഇട്ടങ്ങാണ്ട് അരിച്ചലൊക്കെ പറന്ന് കുറച്ച് തൈര് ഒഴിച്ച് ഉലുവേൽ വറവേൽ ഉലുവ ഇടൂല
ഓ ഇവിടെ ഇവിടെല്ല ഞാൻ ഉലുവ യൂസ ആാക്കാറില്ല
പിന്നാ മോല കറിക്ക് ഉലുവ യൂസ ആക്കണം എന്നാലും അതിൻ്റെ ടേസ്റ്റ്
ആണല്ലേ ഞാൻ അങ്ങനെ ഉലുവ യൂസ ആക്കി ചെയ്തിട്ടില്ല ഇതുവരെ
ഉലവാ നല്ലയ നല്ലതല്ലേ നമ്മളെ ഹെയറിനൊക്കെ
ആഹ് ഉലുവ നല്ലതാ പക്ഷെ ഞാനത് കൂടുതലും ഈ മുളകിട്ട കറി വെക്കുമ്പോഴാണ് ഉലുവയൊക്കെ യൂസ്
ആ അല്ല ഈ മോരുകറിക്ക് മസ്റ്റ് ആവും ഉലു ഉലുവ
ആണല്ലേ ഞാൻ അങ്ങനെ ചെയ്ത് നോക്കിയിട്ടില്ല ഇതുവരെ
രണ്ടു ദിവസം മുമ്പ് ഞാന് മോരുകറി ഉണ്ടാക്കിയപ്പോ സാധാരണ ഞാൻ ഉല വെട്ടിിക്ക നല്ലോണം പക്ഷെ ഹസ്ബൻറിന്റെ മാപ്പ പറഞ്ഞ ഒലിവ ഇവിടെ തീർന്നോന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞ ഇല്ലല്ലോ ഇവിടെ ഇണ്ടല്ലോ ഇ എന്താ ഉലിവ കുറഞൊയത് അപ്പൊ അത്രക്ക് ഇമ്പോർട്ടന്റാലവാ മോര കറിയില്
ഓ ഞങ്ങൾ ഇവിടെ അങ്ങനെ ഉലുവാ ആക്കാറില്ല
ഇഞ്ഞി അങ്ങനെ ഒന്ന് ട്രൈ ചെയ്തു നോക്കേണ്ടി
ഉലുവ മാത്രം എണ്ണയിൽ വറത്തിടുവോ ആ ഇഞ്ചി ഞാൻ യൂസ ആക്കാറുണ്ട് ോ ഇഞ്ചി അരയ്ക്കാറുണ്ട് തേങ്ങന
അരക്കണ്ട ഉം ഉം അ പച്ച നമ്മക്കൊന്നും കൂല്ല അ ഭയങ്കര എരുവാ ഉള്ളേ
ആഹ
ആ ഓരോര നാട്ടില ഓരോര ഇതാ മോഡല ആണല്ലൊല്ലേ ആ രീതിയാണല്ലോ
അവിടെ എത്ര മക്കളുണ്ട്
ഇവിടെ എനിക്ക് രണ്ടു പിള്ളേരും
വലുതാണോ കുഞ്ഞു മക്കളാണോ
ഉം ഒരാൾ ആറില് ഒരാള് എൽ കെ ജി നിങ്ങൾക്കോ
എനിക്ക് രണ്ടാ ഒരു മോളും ഒരു മോനും മോള് ഫസ്റ്റിലും ഫസ്റ്റ് സ്റ്റാൻഡേർഡിലും മോന് എൽ കെ ജിയിലും
ആഹ ആഹ
ഉം മക്കളൊക്കെ വരാൻ ടൈം ആയോ ബസ്സിലാണോ വരുന്നേ
അല്ല ആ ഒരാള് നടന്നിട്ടാ പോക്ക് ഒരാളെ ഞാൻ കൊണ്ടയാക്കലാ ഇവിടെ അടുത്താ
അടുത്താലേ
ഉം അടുത്താ ആ മോള് വല്യ ആള് ഓട്ടോലെയ്ന് പോവല് പക്ഷെ ഫ്രണ്ട്സളൊക്കെ ഇപ്പ നടന്നു പോണെയ്നോണ്ട് ചടപ്പ് അപ്പൊ കഥയും പറഞ്ഞ് ഇങ്ങനെ പോകാലോ ഞങ്ങക്ക് സൈഡിൽ കൂടെ ഇങ്ങനെ റോഡ് സൈഡിൽ കൂടെ ഇങ്ങനെ മെല്ലെ ഇങ്ങനെ പോകും രാവിലെ ഞാന് വണ്ടി മല് രണ്ടാളെയും ഉണ്ടാക്കി കൊടുക്കും
കൊണ്ടാക്കും ഓ ഓക്കേ ഓക്കെ
തന്ന
ഉം ഉം നമ്മൾ കൊറച്ചസം ദൂരാ ഇവടെ ബസ്സ് വരും സ്കൂൾ ബസ്സ് വരും ഉം ബസ്സില പോകലു എന്താ എന്താ രാത്രിയും ചോറ് തന്നെയണോ കഴിക്കാറോ
ഉം ഞാ ഞാനും മക്കളൊക്കെ ചോറന്നെ ആണ് ഇവടെ ഹസ്ബൻറിന്റെ ഉപ്പി ഉമ്മി ഉണ്ട് അവര് ചപ്പാത്തി
ആണോ ഹസ്ബന്റ് പുറത്താണോ
അല്ല ഇവട്‌ത്തന്നെ
ഉണ്ടാവും ഉ ഉ
നിങ്ങളെ ഹസ്ബന്റോ
ഹസ്ബന്റ് പൊറത്താ
അ അ എന്താ ജോലി
പുറത്ത് മീൻസ് കേരളത്തിലല്ല അല്ല ഇന്ത്യയുടെ പുറത്തല്ല
ആ ആ ആ ഓക്കെ ഓക്കെ ആ ഓക്കെ
ഉ
പിള്ളരെപ്പളാ വരിക
പിള്ളേര് വരുമ്പോ ഒരു നാലര നാലെ ഇരുപത് ഒക്കെ ആവും
ആ അപ്പൊ നമുക്ക് പോകാനുള്ളോട്ത്തൊക്കെ രാവിലെ ലേ നമുക്ക് പോകാനുള്ളോട്ത്തൊക്കെ രാവിലെ പോയി വൈകി ട്ടാവുമ്പോത്തിനേക്കാര എത്തൊള്ളൂ. എനിക്ക് നഷ്ട കച്ചോടാ എനിക്ക് നഷ്ട കച്ചോടാ.
ആണെ
അവരും ഇല്ല. മൂന്നര ആവകുമ്പോ എനിക്ക് കൂട്ടാനോവിടെ
ആ അത് ശരിയ രാവിലെ പത്തുമണിക്ക് വല്ലേ പോത്തോളൂ അല്ലേ. ഒമ്പതരൊക്കെ ആവുമ്പോ ആഹ ഇത് രാവിലെ മ്മൾ എട്ട്മണിയാകുമ്പം. എട്ട് മണിക്ക് മുമ്പ് ചിലപ്പോ എട്ട് മണിക്ക് വരും. ബസ്സ്
ആ ഇവടെ വണ്ടി ആക്കാനും അത്ര ഇല്ല. പക്ഷെ വണ്ടി ആക്കാൻ മാത്രള്ള ഇത് ദൂര
ഇല്ല. ആഹ് നടന്നാ മതി. അതാ എപ്പൊ വൈകിട്ട് എങ്ങനാ മക്കക്ക് വരുമ്പോ ചോറ് കൊടുക്കുവോ അതോ എന്തെങ്കിലും സ്നാക്സ് ഒക്കെ കൊടുക്കുവോ?
ഉം ഏഹ് ചെറിയ ആള് ഉം ഫുഡ് കൊണ്ടോയാല് അതേ പടി ഇങ്ങോട് കൊണ്ടുവരലാ. അപ്പൊ ഞാനൊന്ന് ചേയ്ഞ്ച് ആക്കി നെയ്ച്ചോറ്
ഉ
മിനിഞ്ഞാന്ന് ഞാന് ഉം ബീട്ട്രൂട്ട് ഉപേരിയും ചോറും. അപ്പൊ അവള് അന്നെ അവൾക്കത് മാ മാത്രം മതി വേറൊന്നും എക്സ്ട്രാ വെക്കണ്ടാന്ന് അപ്പ അത് ഞാൻ കൊട് ത്താദ്യായിട്ട് ക്ലാസ് തുടങ്ങി ആദ്യായിട്ട് അത് ഫുള്ളും കംപ്ലീറ്റ് തിന്നിട്ടാണ് കൊണ്ട് വന്നത്. പക്ഷെ ഇന്നെലിം ഞാന് ച്ചായി വച്ച് അതേപോലെ കഴിക്കാന്ന് വിചാരിച്ചു ഞാൻ അതേപോലെ ഉണ്ടാക്കി പഷ് ക്ഷെ ആള് കഴിച്ചീല്ല. ഉം അപ്പോ ഇന്നിപ്പോ ഞാൻ ഇത്തിരി നെയ്ച്ചോറ്ണ്ടാക്കി ഈ നമ്മളെ പൊട്ടറ്റോ ഇട്ത്തിട്ട് പൊരിച്ച് ഉം അ ആ ഫ്രൈ ചെയ്ത്ട്ട് അ സൈഡിലൊക്കെ വെച്ച് കൊടുത്ക്ക്ണ് വന്നാൽ അറിയാ. അപ്പന്നലെ
അപ്പൊ അവർക്ക് അങ്ങനെ അവിടെ ടീച്ചേഴ്സ് ഒന്നും നോക്കില്ലേ കഴിക്കുന്നുണ്ടോ ഇല്ലയോന്നൊന്നും.
ഇല്ലാ ഏഹ് തുൾ അല്ല ഓഫ് അഒക്കെ നോക്കും പക്ഷെ മ കുട്ടി കഴിക്കുന്നില്ല.
ഓ അവര് നോ കഴി കൊടുക്കത്തൂല്ല ലേ വാരി.
ഓഹ് അഒക്ക കൊടുക്കും പക്ഷെ ഞാ ടീച്ചറ് ഞാൻ കൂട്ടാൻ പോകുമ്പോ ഇന്നോട് പറയും ഉം കഴിച്ചില്ലട്ടോ ഫുഡ് കഴിക്കാൻ ബേക്കോട്ട് ആണ് അത് വിട്ന്നും അങ്ങൻത്തന്നെ. നമ്മൾ സോപ്പ് അട്ച്ച് വഴിയൊക്കെ നടന്ന് നടന്ന് നടന്ന് ഇന്നലെ രാത്രി ഇപ്പ ഫുഡ് കഴിക്കാണ്ടാണ് പ്പൊറങ്ങിയത്. ഉം ഫുഡ് കഴിക്കാണ്ട് ഒറങ്ങി.
നമുക്കങ് വെഷമം വരും ആ സമയ
ആഹ് ആ നമ്മള് നമ്മള് കഴിക്കുമ്പം മക്കള് കഴിക്കാണ്ടെ കെടക്കുമ്പൊര് ഇതാണല്ലോ.
ആഹ് അപ്പൊ വൈകിട്ട് ഇനി എന്തേലും ചായ ചായയൊക്കെ കുടിക്ക്യോ മക്കള്?
എങ്ങനെ? ചായ ഉം ഞാനും മ ക്കളും അങ്ങനെ കുടിക്കാറില്ല.
ആ ഞാനും ഇവിടെ കുടിക്കാറില്ല ഞാനും കുടിക്കാറില്ല മക്കൾക്കും കൊടുക്കാറില്ല. പിന്നെ അവർ ആരെങ്കിലൊക്കെ കുടിക്കുന്ന കാണുമ്പ അവർക്ക് ഇഷ്ടവാ കുടിക്കാൻ ആരെങ്കിലും കുടിക്കുന്ന കാണുമ്പോൾ അവരു കുടിക്കും.
ആഹ് അങ്ങൻ തന്നാ. ഉം ഉം വലിയോള് അങ്ങൻ തന്നാ ആരോ കുടിക്കുമ്പോ കാണുമ്പോ ചെറിയ ആള് തീരെ കുടിക്കൂല. വലിയ ആൾ ആരെങ്കിലും കുടിക്കുമ്പോക്കെ അങ്ങനെ കണ്ടാല് അങ്ങനങ്ങ് കുടിക്കും.
ഞാൻ പണ്ടേ യിനി ഭയങ്കര ചായാലവ റായിരുന്നു. എനിക്ക് ചായ ഇല്ലാത പറ്റില്ലായിരുന്നു പിന്നെ എനിക്കൊരു കിഡ്നിയിലൊരു സ്റ്റോൺ വന്നപ്പം. അങ്ങനെ കാണിച്ച് അപ്പ പറഞ്ഞു ഈ തേയിലയൊ
ആ തേയിലാന്ന് പറയുന്ന ഭയങ്കര മാരകമായിട്ടുള്ള ഓരോ കണ്ടൻറ് ആണല്ലോ അയിൽ യൂസ് ചെയ്യുന്നത്.
ആഹ് അങ്ങനെ ഞാൻ തേയില അന്ന് യൂസ് ചെയ്ത അന്ന് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എനിക്ക്.
മെനഞ്ഞന്ന്കണ്ടിട്ട പിന്നെ ഈ തട്ടുകടയിലൊക്കെ തേയില ഇട്ടിട്ട് ഉ പിടിച്ചത്.
ആണല്ലേ.
ഉം ഉം
ആഹ് എനിക്ക് അങ്ങനെ തേയില യൂസാക്കാ അങ്ങനെ ഉപയോഗിക്കണ്ടാന്ന് പറഞ്ഞ ശേഷം ഞാൻ പിന്നെ ഉപയോഗിച്ചി ട്ടില്ലാ. പിന്നെ അന്നൊന്നും എനിക്ക് ചായ ഇല്ലാതെ പറ്റില്ലായിരുന്നു. ഒരു ദിവസം ആ ഒരു കറക്റ്റ് ടൈമിൽ ചായ കുടിച്ചില്ലായിന്നെങ്കി എനിക്ക് തലവേദനയായിരുന്നു. പിന്നെ അവ നിർത്തി നിർത്തിയ ഇപ്പ പറ്റില്ല എനിക്ക് ചായയുടെ ടേസ്റ്റ് പോലും നോക്കാൻ ഇഷ്ടമല്ല പക്ഷെ ഞാൻ ഇടക്കൊക്കെ എന്തെങ്കിലും കടി- ക്കെ വാങ്ങുന്ന ടൈമില് മറ്റേ കാപ്പി തേയിലവെള്ളം ഇട്ട് കുടിക്കാറുണ്ട് കേട്ടോ ഇടക്കൊക്കെ അത്ഷ അല്ല കോഫി ഉണ്ടാക്കി കുടിക്കും
എവിടെ പോകുമ്പോഴൊക്കെ ആരങ്കിലും നിർബന്ധിക്കയാണെങ്കിലൊക്കെ ആ ഓ അപ്പൊ ഒന്നും വേണ്ടാന്ന് അങ്ങനെ പറയാൻ പറ്റൂല
പറ്റില്ല ആഹ രണ്ടു മോനാണോ അ-
അല്ല രണ്ട് മോള്
രണ്ട മോളാണോ വഴക്കൊക്കെ ഉണ്ടോ മക്കള്?
ആഹ് അതേ ഉള്ളൂ.
ആണല്ലേ എല്ലാടും ഇങ്ങനെ തന്നെല്ലേ ഇവിടെയോ ഇവിടെ ഭയങ്കര വഴക്കാരണ്ടും കൂടേ ഇവിടെന്ന് പറഞ്ഞ ആ മോള് പ്രശ്ന
പിന്നെന്താ വിശേഷം. പിന്നെ എന്തൊക്കെയാ വിശേഷം
പിന്നെന്താ ഇങ്ങനെ പോണു ഉ സിനിമക്കൊക്കെ പോവാറുണ്ടോ?
ഏയ് അതില്ല.
ഇല്ലല്ലേ ഹുസ്ബൻഡ് ആയിട്ടും പോവാറില്ല
ഏ ഓ ഇ എന്റെക്കെ പോയാലാണ്ട് ഉ ഹലോ
ആഹ് കേൾക്കാവോ
ആ ആ കേൾക്കുന്നുണ്ട് ഞാനേ കൊച്ചിനെ കൂട്ടാൻ വേണ്ടി പോക ആ
വണ്ടി മേലാണോ പോകുന്നത്
അല്ല നടന്നിട്ട് നട അല്ല വണ്ടിമേ ൽ പോകും പിന്നെ നടക്കാന്ന് വിചാരിച്ചു.
ഉം ഉം ഉം ഉ ഇനി വന്നിട്ട് ട്യൂഷന് പോകുവോ അതോ വീട്ടിലിരുത്തി പഠിപ്പിക്കോ?
ഇല്ല നമുക്ക് ഇങ്ങോട്ട് എൽ കെ ജി എൽ കെ ജിത്തെ മോക്ക് അവരിങ്ങോട്ട് ബുക്ക് കൊടുത്ത വിടൂ ല ആ അവരവിടന്ന് തന്നെ ആ അവിടന്ന് തന്നെ പാഠിപ്പിക്കയാചെയ്യാ നമ്മൾ ബുക്സ് ഇല്ലോ ഹോം വർക്ക ഒന്നും ഉണ്ടാവില്ല.
അപ്പൊ എങ്ങനെ പഠിക്കും സ്കൂളില് പഠിപ്പിക്കുന്നത്?
അവര് ഒരു ക്ലാസ്സിൽ രണ്ട് ടീച്ചേഴസ് ഉണ്ടാവും
ഓ
ആഹ ഒരു ക്ലാസ്സില് രണ്ട് ടീച്ചേഴ്സ് അവര് അവിടുന്ന് തന്നെ എല്ലാ ഹോംവർക്കും കാര്യവും ഒക്കെ ചെയ്തിട്ട് നമ്മളുടെ അടുത്തേക്ക് വിടുള്ളൂ പിന്നെ നമ്മളൊന്ന്
പറഞ്ഞു കൊടുക്കണ്ടേ അപ്പൊ ഇങ്ങനെ അവിടെ എന്ത് പഠിപ്പിച്ചു എന്നുള്ളതൊക്കെ ഇട്ടുരുോ?
ആഹ് അതക്കെ നമക്ക് ഇന്നത് ഇന്നത് ഇന്ന ദിവസം പഠിച്ച് ഏതൊക്കെ സബ്ജക്ട് ഏതൊക്കെ ലൈൻസ് അതൊക്കെ ഒക്കെ നമുക്ക് വിട്ടരും ഉ ആ അത് പകാല ആ അങ്ങനെ നോക്കി ചേർത്തിതാ എന്ന എന്നാ ഓക്കെ ട്ടോ